ഹലോ
ആ ചായ കുടിച്ചോ
ആ ചായ കുടിച്ചു നിങ്ങള് കുടിച്ചോ
ഞങ്ങള് കുടിച്ചിട്ടില്ല
ആഹ എന്താ കടിയൊക്കെ ഉണ്ടാക്കിയോ
കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല ഇന്ന് ചുവപ്പ് കടല പുങ്ങിയതാ അത് കുക്കറില ഇട്ടിക്ക്ണു
ആണോ
ആ ഞാൻ എന്നും ഉണ്ടാക്കൂല എന്ത ഉണ്ടാക്കിയാൽഅറിയോ മക്കളെ പിന്നെ രാത്രി ചോറൊ തിന്നൂല ഉണ്ടാക്കിയല് അപ്പൊ ഞാനതന്ന ഉണ്ടാക്കൂല ചോറ് ഉണ്ടാക്കി ബാക്കിയാവൂലേ
ആ അത് ശ രി എത്ര മക മക്കൾ ഇണ്ട്
ഏ രണ്ട് മകള് ഒരാണും ഒരു പെണ്ണും
ആഹ
നിങ്ങൾ കൊ
ഇല്ല എനിക്ക് മക്കളൊന്നുല്ല കല്യാണം കഴിച്ചിട്ടില്ല
കല്യാണം കഴിച്ചിട്ടില്ലേ
ഇല്ല
ഏ
ഉം
ഇങ്ങള് എന്തേലും ആഹ് ഇല്ല ഞാന് പണിക്കൊന്നും പോണൊന്നില്ല ഇങ്ങള് പോണ്ടാ മഴൊന്നുല്ല
ഞാനും പോവുന്നില്ല പഠിക്കയാണ് ഞാൻ ഡയലിസീസ് ടെക്നീഷ്യൻ
ആ
മ്മ ഇപ്പോ ലീവിലാണ് ഇപ്പ അപ്പൊ വീട്ടില് വെറുതെ ഇരുന്ന ഇപ്പൊ എന്തെങ്കിലൊക്ക പണി വേണ്ടേ
ആ
പ്പ അങ്ങനെ ബൈ ഉം
പിന്ന ആരൊക്കെ ഉണ്ട് വീട്ടില്
വീട്ടില് ഞാനുണ്ട് ഇപ്പച്ചിയിണ്ട് ഉമ്മച്ചി പിന്നെ ഒരു താത്ത അനിയൻ
ആ
ഉം അവിടെ ആരക്കൊണ്ട് ആ താ ത്താന കല്യാണം കഴിഞ്ഞു ഒരു ചെറിയ കുട്ടിയി
ആ അങ്ങനെ ഇവിടെ ഇവിടെ ഞാനും ഇന്റെ രണ്ട് മക്കളെന്നെ ഉള്ളൂ പുതിയാപ്പള ഗൾഫിലാ
ഗൾഫില മക്കള് ക്കെത്രയിലാ
മക്കള് മോന് ഏഴാം ക്ലാസ്സില് മോള് നാലാം ക്ലാസ്സില്
ആഹ് പിന്നെ
പിന്നെത് ഇങ്ങള് ചായ കുടിച്ചോ
ആ ഞാൻ ചായ കുടിച്ചു ഉം ഞാൻ കടിയൊന്നുണ്ടാക്കില്ല ഇന്ന് കൊറച്ച് കടി ടേന്ന് വാങ്ങി കൊറച്ച് ച്ച് പലഹാരങ്ങളിണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചു
ഞങ്ങളങ്ങനെ പിന്നെ കടെന്നൊന്നും കൊണ്ടോരുല ഞങ്ങളന്നെ ണ്ടാക്കി തിന്നലാ.
ങ് ഹ ആ ന്നിട്ട് ചോറൊക്കെ കഴിച്ചോ?
ഏ ചോറൊക്കെഴിച്ചു. അക്കവും അവര് കൊക്ക് പോമ്പത്തന്നെ യിയൊക്കെ ആവും.
മക്കള് വന്നോ?
ആ ഓര് വന്ന് ഒര് വന്ന് ഇനിയിപ്പതന്നെ കടല പുയ്ങ്ങാൻ വെച്ച്ക്കണ് മക്കൾക്കല്ല ഇഷ്ട്ടാണതെ. ആ ചൊവപ്പ് കടല കറി വെച്ചാൽ ഓരങ്ങനെ കൂട്ടിതിന്നൂലാ.
ആ മറ്റേ നമ്മള് കടലക്കറി കടലക്കറി ണ്ടാക്ക്‌ന്ന
ആ കടലക്കെ ഏണ്ടാക്കൂലോ ങ്ങളവിടെ വയനാട്ടിലൊന്നു ണ്ടാക്കൂലകരലെ?
കടലക്കറി ണ്ടാക്കും പുഴുങ്ങിയിട്ട് ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അത് പുഴുങ്ങിട്ടെന്താ വെറുതെ തിന്നെ?
ആ പുഴിങ്ങിട്ട് അല്ലെ രസാണ്. ചോപ്പ് കടല പുയ്ങ്ങും ന്നിട്ട് കടകിടണെ കടകിടബെനിക്ക് കടുകിട്ടാ ഇഷ്ട്ടല്ല. അവരങ്ങനെ തിന്നും. ആ ഉപ്പ്ട്ട്ട്ട് പുയ്ങ്ങും
ആ
ആ ന്നട്ട് പിന്നെ അങ്ങനെ തിന്നും വേവിച്ചിട്ട് അയ് രസാണത് അങ്ങന തിന്നാന്.
അപ്പനി ണ്ടാക്കി നോക്കാം.
ആ അങ്ങടെ ചെലോര് പിന്നെ കട് ഗ്‌ടും കട് ഗ്‌ടുമ്പോ യമ്മള് വെൾത്തുള്ളി ചെർതായിട്ടരീലെ
ആ ആ
കട് ഗ്‌ട്ട്ട്ട് പിന്നെ ക കടുകൊന്ന് ‌ പൊട്ട്യരുമ്പോ ചീരു ഇത് എന്തന്നാ വെൾത്തുള്ളി ചെർതാക്കി അര്ഞ്ഞ തയ്ക്കിട്ടോളൂ വേപ്പിന്റെലേം ചൊവ്ന്ന മൊളകിട്ടിട്ട് വെളിച്ചെണ്ണേകിട്ടിട്ട് ത് അതൊന്ന്‌ മൂത് ത്തരുമ്പോ ഈ പുഴ്ങ്ങ്യ കടല അയ്ക്കണ്ട് മർ ച്ചൊട്ക്കാ ചട്ട് അങ്ങനെ രസാണ് ശെ ഇറ്റങ്ങക്കതൊന്നും പറ്റൂല എന്റെ മക്കൾക്ക്. അപ്പൊ പിന്നെ ഞാന്ങ്ങനെ പുഴുങ്ങിച്ചത് പിന്നെ അതങ്ങനെ കൊടുക്കോര്ക്ക്. ഒര്ക്കാ അത് ഇഷ്ട്ടാ ചോർണ ഒക്കെ തിന്നാൻ ഓല്ക്ക് ഭയങ്കര ഇഷ്ട്ടാ
ചോറിന് കൂട്ടി തിന്നാന്ല്ലേ
അങ്ങനൊക്കെ ചെയ്യും
ആ
നിങ്ങളെ അവിടെ മായൊക്കെ ഉണ്ടോ വയനാട്ടില്
ഇവിടതാ ഇപ്പൊ ഇന്നലെന്നും വലിയ മഴല്ല ഇന്ന് രാവിലെ ഇപ്പോ ഒരു നല്ല മഴ പെയ്തു അങ്ങനെ ചെറിയ മൂടി നിക്കുന്നുണ്ട്
ആ നിങ്ങള് വയനാട് എവിടെണ്
വയനാട് വയനാടി സുൽത്താൻ ബത്തേരി
ആഹ് ബത്തേരി
ആ നിങ്ങളെ സ്ഥലം എവിടേനു
ഞങ്ങള് പുത്തനത്താണി ഞങ്ങള് എന്താണ് എവിടെ പോയി പറയാ ഞങ്ങ മലപ്പുറം ജില്ലയിൽ തന്നെയേണ്
ആഹ് മലപ്പുറല്ലേ
ഉം
ഉം മലപ്പുറം എനിക്ക് കൊറേ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്
തന്നെ
ഉം
പഠിക്കാൻ പോയടുത്തുന് ആവും ഇല്ലേ
ഞാന് മലപ്പുറത്ത ആദ്യം നഴ് സിങ്ങിന് പഠിച്ചിരുന്നു പിന്നെ ഇന്റെ ഇമ്മ- ഹസ്സിന്റെ പേരെ നാട്ടില
മലപ്പുറത്താ
മലപ്പുറത്ത് നിലമ്പൂരൊക്കഞങ്ങളെ ഉമ്മാന്റെ കുടുംബക്കാർ കുറെ ഉണ്ട്
ആ ആ
നിലമ്പൂര് പിന്നെ ചുങ്കത്ര അങ്ങനെ ആ ഒരു സൈഡക്കൊക്കെ എനിക്ക് പിന്നെ ശരിക്കും അങ്ങോട്ട് അറിയില്ല ഉ
വാപ്പച്ചിയോ
ഇപ്പച്ചീന്റെ പേര തമിഴ്നാട് ഗൂഡല്ലൂര് പറിം
ആ ആ അറ്യം
ഉം
എന്താ ജോലി എ ന്താ
ആര്ക്ക്‌ ഇപ്പച്ചി ക്ക ഇപ്പച്ചി ഉസ്താദ് ആണ് ആദ്യം പുറത്തായിരുന്നു ദുബ അതേപോലെ ഗൾഫിലായിനു പിന്നെ താത്താന കെട്ടിച്ചേരെ പിന്നെ എവിടെത്തന്നെ
ആ ഗൾഫിലും ഉസ്താ തന്നെയിരുന്നു
ആ ഗൾഫില് പള്ളിയില്
ആ പള്ളീല്
പള്ളില്
ആ ഇപ്പൊ ഇവിടെ നാട്ടില്
ആ ഇപ്പവിടെ നാട്ടില്
ആ ആ ഇവടെ മദ്രസ് ത്തിലുംമദ്രസിലും എന്തൊക്കെ പോകണ്ടാവും അല്ലേ
ആ അപ്പൊ മദ്രാസിലൊക്കെ പോണ്ട്
അവിടെത്തന്നെ
ആ ഇവിടെ ഞങ്ങള് പേരന്റ് ഇവിടെ എടുത്തന ടൗണില്
ആ എന്താ പേരെന്താ
ജമാൽ ഉസ്താദ് പറയു ജമാലുദ്ദീൻ അൻസരി റേഞ്ചിന്റെഒക്കെെസേ കെട്ടറിയാ
തന്നെ ഉ ഞ ഞങ്ങള അവിടക്ക ഒരു ഉസ്താദ് വന്നു ന്നിന്നു റഷീദ് ഉസ്താദ് പറയു വയനാട്നെഎവിടെന്ന് ഒന്ന അറിയില്ല ഞങ്ങള് ഞങ്ങളെ നാട്ടിലെ ജോലി എന്റെ കാക്കാനയും താത്താനൊക്കെ പഠിപ്പിച്ചിരുന്നു
കറക്റ്റ് അറിയാണെങ്കിൽ ഇക്ക് ചിലപ്പോ അറിയുന്ന ആൾക്കാരൊക്കെ ഇക്കാരോ
റഷീദ് ഉസ്താദ് അറിയ സ് പറഞ്ഞ മാതിരിനിക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ ആ ഉസ്താദിനന് പിന്നെ ആ ഉസ്താദ് ഞങ്ങള് അവിടുക്ക് തുറ മാങ്ങിയും അങ്ങനെ ഇതൊക്കെ് ചായപ്പൊടിയ ഇതൊക്കെ ആട്ട് വരലുണ്ട്
ഹ
പുസ്തക അ ഇപ്പൊ ഇങ്ങനെ വറുത ഇല്ലന്നുണ്ട് ജോലി ഇല്ലണ്ട് ബിരുദല്ലന ചെയ്യും അ യ്ന്അന്നത്തെ ഏ എക്കന്ന
ഇത്പോലെയല്ല ഇപ്പ ഇവയ്ക്ക് വല്യ ചോറാണ്
ആ അപ്പൊ പല ബിരുദും ഒക്കെല്ലേ രണ്ട് ഇതുംകൂടിയ ഉള്ളതൊക്കെ അല്ലേ
ആ പിന്നെ അതുമല്ല ഫുള്ള് എങ്ങനെ ഈ ഫോണിലും ഒക്കെയാണ് ഇപ്പോരെ ഇതൊക്കെ എന്തൊക്കെയോ അങ്ങനെ സൈഡ് എന്തൊക്കേ കാര്യങ്ങൾ പറയുന്നത് കേക്കാ
ആഹ് ആഹ് ആഹ് ആഹ് അതന്നെ
ഊം
ഉമ്മച്ചിയോ ടെ
അവര് ഇമ്മച്ചീന്റെപ്പാക്ക് വയ്യ ഒന്ന് വീണു ഇന്നലെ അപ്പം ഇന്ന് ഇപച്ചിം ഉമ്മച്ചി ഇന്ന് രാവിലെ അവിടെ പോയതാ അപ്പൊ ഉമ്മച്ചി അവിടെ നിന്ന് ആ ഹോസ്പിറ്റലില് ഉം അപ്പ ഉപ്പച്ചി വന്നോണ്ട് ക്ക്ണൊള്ളൂ
തന്നെ ആ അപ്പൊ വീട്ടില് ഇയൊറ്റ ക്കാലേ
പ്പം ഞാൻ ഒറ്റക്ക പെരേല് ഉം അനിയനെ പഠിക്കാൻ കൊണ്ട യാക്കിയതാ ഓനെ ദറസില് ഉം അങ്ങനെ പിന്നെ എന്താ ഇങ്ങള് പണിയൊക്കെ
ഇന്റെ ആഹ് അതൊക്കെ രാത്രികക്ക് രാവിൽ തന്നെ ഒക്കെ ആവും
ക്കെ ഉച്ചക്ക് വെച്ച കുല്ലേ ഉം
പിന്നെ
പിന്നെ എന്താ ചക്കയൊക്കെ ഇണ്ടോ ഔടെ
ക്കെക്കണ്ട് അവിടെ ഉണ്ടാവുലേകാരല്ലേ
ഇല്ല ഇവിടെണ്ട് ഞാൻ ഇങ്ങനെ മിറ്റത്ത്ക്കോക്ക്യപ്പോ ചക്ക തൂങ്ങി കെടക്ണ് അപ്പൊ ഞാൻ ചോദിച്ചതാ ച
ആ ഇണ്ട് ചക്കണ്ട് ഇബടെ നല്ല രസള്ള ചക്കണ്ട് ഇവടെ ഇവിടെ ഒരഞ്ചാറ് പിലാവിണ്ട് ഇണ്ട് ചക്കൻ്റെന്നെ
ഏഹ് ഇവിടെ പിന്നെ എട്ത്തൊക്കെ എല്ലാരോടീണ്ട് ഞങ്ങളോടെ ഇവടെ രണ്ടെണ്ണ ഇണ്ട് അപ്പൊ ഒന്നിലിപ്പ നല്ല ഇണ്ട് ഉം
അങ്ങനെ ഇവിടെല്ലാ ഇതൊക്കെണ്ട്.
ആഹ്.
അവിടെ പിന്നെ ഇങ്ങള് ഏറെയും പിന്നെ ഇതന്നല്ലേ വയനാട് കാപ്പിക്കുരു.
അഹ് ചായി ക്കാട് പോലെയല്ലേ? ആ അങ്ങനീണ്ട് ഇന്റെ പെര ഇത് ദാ ഇങ്ങനെ ഒരു മേലെ ഒരു സൈഡ്ക്ക് നർച്ച് ഈ ചായക്കാട് പോലേണ്. പിന്നെ ഫുള്ള് പെരകൾ തന്നെയാണ്. ഉം. അവിടൊക്കെ ചൂടാണോ?
ഇവിടെ മയയില്ലങ്കി ഭയങ്കര ചൂട അവിടെ പിന്നെ അങ്ങനെ ചൂട്ങ്ങക്
ഇൽ ഇ ഇല്ല എന്നാലും ഇപ്പൊ കുറച്ചായിട്ട് ഇ ഇപ്പൊ ഒരു മഴ സീസൺ തുടങ്ങിയല്ലൊലതി എന്റെ മുന്നേ നല്ല ചൂടയനു.
ആ വയനാട് അങ്ങനെ ചൂട്ണ്ടാവലല്ലല്ലോ?
പക്ഷെ ഇവിടെ പെര ചൂടയനു, വയനാട്ടില് എന്താ പറയാ രാവിലെന്നെ ച്ചാല് നല്ല തണുപ്പ്. ഉച്ചക്ക് നീച്ചാല് കട്ട ചൂട്. അങ്ങനത്തെ ആ ഒരു സമയേനു.
ആ ഇപ്പൊ പത്ത് മിനിറ്റാവും പത്ത് മിനിറ്റായാലെ അ ത്തെ കോള് ഇങ്ങക്ക് വിളിക്കട്ടാ അങ്ങണ്ടന്നെ
ആഹ് ആഹ് ഇങ്ങളെ തന്നെ വിളിക്കാനാ
ആഹ് ഇക്ക് അങ്ങ തന്നെ വിളിക്കാം
ആഹ്
അല്ലെങ്കി പിന്നെ ഇങ്ങക്ക് ഇങ്ങോട്ട് വിളിക്കാം ഇങ്ങള് ഇങ്ങോട്ട് വിളിച്ചല്ലെപ്പോ
ആഹ്
ആഹ് ആപത്തിന്റെ
ആഹ് ശരിയെന്നാല്